എന്താപ്പ നല്ല വിശേഷം മ്മ് കണ്ടിട്ട് കൊറേ ആയല്ലോപ്പാല്
ആ ഞാന് എടീ ഒരു ഒഴിവുല്ലേ എന്ത്യെ ഇപ്പൊ വീട് പണിയാണേടീ വീട് പണി നടന്നോണ്ടിരി ക്കാണ് അപ്പൊര് ഒഴിവ്ല്ലാ അപ്പൊ അതി വീട്പ്പണിപ്പൊ കുടിരിക്കാനയ്ക്ക്ണു കുടിരിക്കാന്റെതിന് ദിവസം ഒറച്ചിട്ട് വേണം വിളിക്കാനേച്ചിട്ട് ഇങ്ങനെ നി ക്കാ ഞാന് എല്ലാർക്കും ആഹ് കൊറച്ചൊക്കെ വല്താക്കി പരിപാടിണ്ടാക്കണം ആദ്യം ഒര് പാല് കാച്ചല്ണ്ടാക്കാ
ഉം ഉം ആ പാർട്ട്യയിക്കാണ്ട് പിന്നെണ്ടാക്കല്ലേ ആര്യം വിളി ച്ച്ക്കാണ്ട് പിന്നെ
വീട് പണി കുറെ ഇഞ്ഞയിക്ക് സാധനങ്ങളൊ
ആഹ് അത് ഞാൻ ചോയിക്കാ വരേനി സാധനങ്ങള് ഇങ്ങളെ വി ട്ട്ന്ന് കൊണ്ടര്ന്ണ്ടോ അതോ ഇങ്ങള് ഇണ്ടാക്കിച്ചക്കാണോ ഇപ്പൊ കട്ടിലൊക്കെങ്ങനെ ഇണ്ടാക്കിച്ചലാണല്ലോ അങ്ങനെന്താ കാട്ടിച്ച്ക്ക്ണേ
ഞാന് ഇ ഇണ്ടാ കൊറച്ചൊക്കെ ഇണ്ടാക്കിച്ചിട്ട്ണ്ട് നമ്മളെ ഇപ്പ അലമാര അതേപോലെ കട്ടില് ടേ ടേബിള് അങ്ങനെക്കെള്ളതൊക്കെ വാങ്ങണം കസേര അതൊക്കെ വാങ്ങണം അത് വീട്ട്ന്നൊക്കെ പൈസ തന്ന്ക്ക്ണ്‌
ഉം അതാണ്‌ നല്ലത്ല്ലേ നമ്മക്ക് ഇഷ്ടപ്പെട്ട വാങ്ങാന്
ഓല് വാങ്ങിക്കൊടുന്നാ ചിലപ്പോ നമ്മക്കത് ഇഷ്ടാവൂല
ഒറ്റക്കല്ലാ നമ്മളവാക്കില്ലോല്
ആഹ് അതാ നമ്മളെ പെരെലുള്ളവർക്ക് പോലും പറ്റൂല പിന്നെച്ചാ നമ്മളെ പെരക്കാന്സരിച്ച് ഇപ്പവ ടേബിളാണെങ്കിലും
ഉം ഉം കട്ടിലാണെങ്കിലോക്കെ അയിനനുസരിച്ച്ള്ളത് വാണ ഇപ്പയിന് അങ്ങനെല്ലേ ഇപ്പൊ ഒരേ കളർ ഒരേ ഡിസൈന് അങ്ങനെക്കെയാണല്ലോ മറ്റേത് ആ പണ്ടന്ന്പറഞ്ഞാ ഏതെലും ഒരു കട്ടിലും ഒര് അലമാരൊക്കെ കിട്ടീനേങ്കി വിചാരിച്ച്ക്കേനി ഇപ്പയിന് അലമാരറഞ്ഞാ ചോമര്മ്മേ വെക്ക്ണ അലമാരാണല്ലോ മറ്റേ അലമാരൊന്നും ഇപ്പല്ലല്ലോ
ആ അതന്നെ ഇപ്പ അങ്ങനെ അപ്പൊ അത് വിചാരിച്ചിട്ട് ഇപ്പ ഞാന് ഒന്നും വങ്ങില്ല ഇനി ഞാന് നമ്മളൊക്കെന്സരിച്ച് വാങ്ങാ വിചാ രിച്ച് നമക്ക് പോയിട്ട് നമ്മളെ പെരേക്കന്സരിച്ച് വാങ്ങാന്നൊക്കെ വിചാ രിച്ച് വാങ്ങീയിട്ടില്ല പിന്നെ കൊറച്ച് പാത്രങ്ങൾ പിന്നെമ്മളെ കുപ്പിയാളോക്കെല്ലേ അതോ
മ്മ് മ്മ് ആ അതൊക്കെ മറ്റേ മീഷോല് നല്ല ഓഫറ്ല് കിട്ട്ണ്ട് പ്പോ നല്ല ഓഫറാണ് നല്ല ഓഫർ കോംബോ സെറ്റൊക്കെ ആയിക്കാണ്ട് നല്ല ഓഫർ നല്ല നല്ല സാധനങ്ങളും ആണ് നമ്മളിങ്ങനെ വിചാരിച്ചു ഇത് പേരീല്ലെത്തുമ്പോ നല്ലതാവോ പക്ഷെ അതൊന്നുല്ല നല്ല സാധനങ്ങള് നമ്മള് ആ പീടീകൊക്കെ പോയ ന്തോര് പൈസോട്ത്താ നമ്മള് വാങ്ങല് ആയിനെക്കാട്ടി നമ്മള് ഇതൊന്നും നോക്കൂലല്ലോ
ആ നമ്മള് കൊറച്ച് ഇന്ക്ക് കൊറച്ച് ബക്കറ്റേള് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വാങ്ങാണ്ട് അപ്പൊ അതൊക്കെ ഞാന് മീഷോന്ന് വാങ്ങാന്ന് വിചാരിച്ച്
മ്മ് അതാ അതാ നല്ലത് ഇപ്പമ്മളൊരു ഐ യ്യായിരറുപ്യന്റെ സാധനം നമ്മക്ക് ആയിരറുപ്യയ്ക്ക് വാങ്ങേ അത്രക്ക് ലാഭണ്ടാവും പക്ഷെ ചേലേത് മോശപ്പെട്ടണ്ടാവും എല്ലതും നല്ലത് പറണില്ല ആ അങ്ങനെണ്ടാവല്ണ്ട്
അങ്ങട്ടെന്നെ കൊട്ക്കാലോ തിരിച്ച് കൊട്
ആ റിട്ടേൺ കൊട്ക്ക ആ ആ ആട്ടെന്നെ കൊട്ക്ക അതാ അതാ പിന്നോരു സമാധാനല്ലത് ഉം ന്നാലും നോക്കിക്കാണ്ട് വാങ്ങ് ങ്ങിക്കൊണ്ടിട്ടോ അയിലിങ്ങനെ കാണോല്ലോ നല്ലതാണോ മോശപ്പെട്ടതാണോ ങ്ങനെ കാണല്ലോയില് ആ അയില് നോക്കി കണ്ടു വാങ്ങിയാൽ മതി അതൊന്നും വാങ്ങണ്ട പിന്നെ ചോദിച്ചോക്കൊണ്ട് ചല്ലേ കടലിലൊക്കെ ഇങ്ങെ ഇപ്പോഓഫർ ഉണ്ടാവുന്നു ചില കടകള് അതിനതിനായിട്ട് തെരഞ്ഞു നട- നടക്കണം അങ്ങനൊക്കെ നമ്മളെ കിട്ടുള്ളത്
ആഹ പിന്നെടി ആന്റെ പേരൽ ചെടികളൊക്കെ ഇണ്ട ഉണ്ടായിരുന്നില്ലേ അതൊക്കെ വിക്കണ ഇപ്പോ
ഉം അതൊക്കെ ഇപ്പ പോയോ ഒന്നാമത് വള്ള നമ്മളെ ലോണം നോക്കണം എത്ര പൈസക്ക് വാങ്ങിക്കൊടുുന്ന ചെടികള ഇനിന്നോ ഇച്ചാണെങ്കി ചെല നേരത്ത് നോക്കാനും തോന്നൂല ഉ- പിന്നെ ഈ കുട്ടികള് പറച്ചിടയാണേ
ആഹ പെരേൽ ഉണ്ടെങ്കില അവിടുന്ന് കൊണ്ടുവരാമെന്നു വിചാരിച്ചതാ ഞാന്
ആഹ് ഞാൻ ഒരു ഭാഗത്ത് കുഴിച്ചിടും മോൾ അത് എടുത്തക്കാണ്ട് അപ്പുറത്ത് പോയി വേറെ കുഴിച്ചിടുക അങ്ങനെ കാട്ടിക്കാണ്ട് ചെടി എടുത്തു ചെടിചെട്ടിയ എടുത്ത് എറിയാ അങ്ങനെെ കഴക്കാണ്ട് ഇപ്പൊ ഒന്നും ഇല്ലാതെ ഇക്കണ അവിടെ
ആഹ ശരി ഞാൻപ്പക്ക് കൊറച്ച് ചെടികളൊക്കെ ആവശ്യണ്ട- അപ്പൊ ഞാനിപ്പന്നെ എനക്കറുന്നടത്ത് അന്റെ പെരേൽ
ഉം ഉം ഉ ഉ ആ് ഞാൻ നോക്കട്ടെ ട്ടോ അവിടെ അപ്പറത്തെ വീട്ടിലൊക്കെ- ഇണ്ട്
ആ് ഞാന കൂടെ
ആഹ് ആ ആ വരുമ്പോ വിളിച്ചോണ്ടിട്ടോ ഇവിടെ ഇല്ലാത്ത സമയമൊക്കെ ആണെങ്കില്- ആരുടെങ്കിലും ഏൽപ്പിച്ചച്ച് പോവാാലോ
ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട് പിന്നെ ഞാൻ മുറ്റം ഞാനിപ്പോ ഈ ചെറിയ ചെറിയ- ല്ലേ ആ കൂടന്നിട്ട് ഇട്ടിട്ടാണ് ഇതായിട്ടൊ ഒരു ചെറിയൊരു മതില ഇങ്ങനെ കിട്ടി ചെറിയൊ ഒരു ചെടികളെ കുറിച്ച ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട്
ആഹ് ആഹ് അപ്പൊ അവിടെ വെക്കാനേക്കാറില്ലേ
തൈകള് രണ്ട മൂന്നാലായിട്ടും വാങ്ങണ വിചാരിച്ച എന്ത് തൈയാ വാങ്ങുവാ
തൈയ് ആഹ നല്ല നല്ല തൈയാണ് അതൊക്കെ ആങ് വാങ്ങ- നല്ല വാങ്ങ സപ്പോർട്ടോ അതൊ കാണ ഇണ്ടാക രസമാണല്ലോ തൂങ്ങിക്കണ കാണന്നെ
സപ്പോട്ട റമ്പൂട്ടാൻ അപ്പം ചെറിയൊരു ചക്കൊക്കെ ഉണ്ടല്ലോ
ആഹ് ചക്കൻന്റെ രസമാ കാണാന് അതാകുമ്പളെ - താഴത്ത ആവണ്ടേ ചാടിക്കാണ്ട് ചെയ്യ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ മറ്റേ- മേലന്ന അങ്ങട്ട് ചാടുമ്പോളല്ലേ ആകെ അങ്ങോട്ട് ചെതറി കിടക്കുക ഇത് ചെറിയ മരകുമ്പാ ആ കുഴപ്പൊന്നില്ല പിന്നെ നമ്മക്ക് എല്ലാ കാലത്തും- ഉണ്ടാവുക ചക്ക നല്ലാമധുരമുള്ള ചക്ക ഇവിടെ അങ്ങനെ ഉള്ളാപ്പാന്റെ വീട്ടിലൊക്കെ ഉണ്ടത്
ആ ആ ചക്ക പി്ലാവ ഒന്ന് വാങ്ങണം അതുപോലെ മൂച്ചി സപ്പോട്ടേയും റംബോട്ടാനൊക്കെ വാങ്ങിട്ട് വെക്ക വിചാരിക്കണ്ട് എന്നാ നമ്മളെ കുട്ടികൾക്ക് തിന്നാനും
ഉം ആഹ പേരക്കെ നല്ലതാണ് അ ഏറ്റവും നല്ല സാധനം ആണ പോലെ ഈ പേരക്കറാണ് നമ്മള- അത്ര കാര്യം ആക്കൂല്ല അതിനെക്കാട്ടും നല്ല വലയ വല്യ പഴങ്ങൾ വാങ്ങിക്കൊണ്ടരല്ലേ ഏറ്റവും നല്ല പഴാണ് പോലും അത് ഉ
അതണേ അതാ നല്ലത് - വിചാരിക്കണ്ട് ഇവിടെ തേങ്ങ ഇല്ലടി തേങ്ങ കുറവാണ് ഭയങ്കര-
ഏ കുറവാ
ആഹ് അപ്പോ ഞാൻ തെങ്ങന്തായി എളുപ്പ എുപ്പംണ്ടാവുന്ന തേങ്ങും
ആഹ് ഇണ്ട് ഉണ്ട് ആ ഉണ്ടാവും ഉണ്ടോ പക്ഷെ ആട്ടാനൊന്നും പറ്റൂലല്ലേ
ആ അത് തേങ്ങ എണ്ണ എണ്ണ കിട്ട -
എണ്ണട്ടുംല നമ്മളെ ആ നമ്മളൊക്കെറി- അങ്ങനെ പിന്നെ നമ്മളെ ഷെയ്ക് അടിച്ചാന് അങ്ങനെ- കൈനൊക്കെ ആയിട്ട് മെയിനും ഉപയോഗിക്കത്
അങ്ങനെ പറഞ്ഞേ
ഉം എ എണ്ണ കിട്ടൂല പറയനേക്കാ
നമുക്ക് അങ്ങനെ എടുത്തു തോനെ സ്ഥല- പിന്നെ വാഹനം വയ്ക്കാൻ നമുക്ക് സ്ഥലം വേണം സ്ഥലമില്ല ഓ പത്ത് സെന്റ് പ- പത്ത് സെൻ്റൊക്കെണ്ടാവുള്ളൂ അക്ക അറിയില്ലട്ടോ എത്ര സെന്റ -
ആ പത്ത് സെൻ്റായാലോ അതിലു ഒരു പെര വന്നാ പിന്നെ തോനെ സ്ഥലം ഒന്നുല്ലേ
ആ അതല്ലെ അപ്പൊ പിന്നെ നമ്മള എത്ര സെൻ്റാന്ന് നമുക്ക്- അത് ശരിക്കും അറിയില്ല എത്ര ഉണ്ടെന്ന് അങ്ങനെ പിന്നെന്തൊക്കെ വേറെന്തൊക്കെ വിശേഷങ്ങള് കുട്ടികളൊക്കെ സ്കൂള് വരാരായോ
ഇല്ല ഓല്ക്ക്ന്ന് ലീവാണേ ഉം മറ്റോളന്ന് അങ്ങനെവാടിക്ക് പറഞ്ഞച്ചിട്ടൂല ഓന് ടെ- പിന്നെ ഓൾ വിടന്നോട്ടെന്ന് വിചാരിച്ചു പിന്നെ പത്താ മൂന്ന് ഞായാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വിച്ചപ്പോ-
ആ ശരിയാ ഞാനിപ്പോ അങ്ങനവാടിക്ക് പോകണം ഈയ് അയ് അനക്ക് പേരൊക്കെ വെച്ചുകൂണോ
ആഹ് ഞങ്ങളത് കഴിഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വീ-
ആ ഞാനും എങ്ങനെയ വിചാരിച്ചു എന്താപ വീട് വീട്പ കൂട്ടം -
ഉം ഉം ഞാൻ ആരോടും പറയാതെങ്ങോട്ടിരുന്നു നീയിപ്പോ പറഞ്ഞാൽ മണീ ചെലോടി കതിട കാര്യം സാധനം കൊണ്ടര വി- കൊണ്ടരണ്ടാന്ന് പറഞ്ഞാല് എങ്ങനെ ഇപ്പൊ ഒന്നും കൊണ്ടുവരാതെ പോകന്നൊ വിചാരിച്ച് കാണ്ട് ഓര് കൊണ്ടൂ- ഏ അപ്പ എഴുതിട്ട് ഞാൻ ആരോടും പറഞ്ഞതുല്ല പിന്നെ ഒന്നാമത് ഇവിടെ പരിപാടി ഉണ്ടാക്കിയിട്ടില്ല അതോടെ ഞാൻ പറയുന്നത് നിങ്ങളോടൊക്കെ പറയണ കതി പിന്നെ ഉപ്പാടെ ആ കുടുംബ അടുത്ത കുടുംബം മാത്ര ഉള്ളൂ പിന്നെ ഞാൻ എങ്ങനെയ ചങ്ങാചാറ വിളിച്ചണ്ട വിചാരിച്ചിട്ടേ അങ്ങന ഞാൻ പറയാറുന്നതാണ് എന്തായാലും ഒരു ദിവസം വരുവോണ്ട് ഈ വീടൊക്കെ കാണാന്
ആയിക്കോട്ടെ വരണ്ട് വേറെ ആ ആയിക്കോട്ടെ എല്ലാരും ഇങ്ങോട്ട് വര -
ഉം പിന്നെ അടുക്കളന്റെ മറ്റേ ബോഡ് പണിയൊക്കെ കഴിഞ്ഞോ തട്ട് വെച്ചോ ഡോർ വെച്ചോ
അതൊന്നും കഴിഞ്ഞിട്ടില്ല ആ പണികളൊക്കെ കടക്കയാണ് ആ പണികളൊക്കെ ഉണ്ട്
ഉം പൈസ
ആ ഒരുപാട് ആ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇപ്പോ ആക്കം പോലെ ചെയ്യാ വിചാരിച് എല്ലാരും കൂടെ പൈസ ആ നമ്മളിപ്പോ- ആ നെലം പണിയൊക്കെ കഴിഞ്ഞിട്ട് പൈന്റെക്കെ ബാക്കിയൊക്കെ ചെയ്ത് ജനലും വാതിലൊക്കെ ഞാൻ പണിക്ക് ആക്കംപോലെ- നേ നമ്മളടുത്ത് പൈസ ഉള്ളേ ശരി
ആ അത അങ്ങനെ ചെയ്യാം നല്ല പൈസയാണ് അയിനേ ഇട്ത്ത കാണൂല എല്ല പൈസയാണ്
എല്ലാതും കൂടെ ഒരുമിച്ച് ചെയ്യാന് പൈസ പൈസ മാണ്ടേ അത് ഒക്കെപ്പടെ നടക്കുന്നില്ല പിന്നെ വെച്ചാല്മ്മപ്പോ വീട്- പണി ചെയ് ചെയ്ത് കഴിഞ്ഞ നമുക്കിപ്പ വേറെ വീട്ടിലിപ്പ നിക്കുകയാാണ് നമ്മള്- വാടകക്ക് നിക്കാണ് ആ വീട്ടിൽന്ന് അതാ പൈസ കൊടുക്കണ്ടല്ലോ വിചാ- എളുപ്പം കൂടിരിക്കുകയാണല്ലേ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആക്കുമ്പലായിരുന്നു
ആഹ അങ്ങനെ ഇണ്ടല്ലേ നിങ്ങക്ക് പിന്നെ ഇപ്പൊ ഞമ്മളെ- ഏ ലാഭം നോക്കിാടൊക്കെ പാട വെച്ചിട്ട് കാര്യമില്ല അതോ- വക്കുമ്പോ നല്ലത് വെക്കണ്ടേ അപ്പൊ ആക്കം പോലെ വെക്കന്നെ നല്ലത്
ആ അപ്പൊ ഉള്ളതൊക്കെ നല്ല വൃത്തിയിലും നല്ല പോലെ തന്നെ നല്ല സാധനങ്ങളും വെക്ക പിന്നെ ബാക്കിയുള്ളള്ളത് നമുക്ക് ആക്കപോലെ എങ്ങനെ ചെയ്യാണ് വിചാരിച്ചിട്ടാണ്
ഉം അങ്ങനെ മതിയല്ലോ അത്തപ്പ തിരക്കൊന്നുമില്ല കല്യാണം ഉണ്ടാക്കണംന്നായിട്ടൊന്നുല്ല
ആ അതന്നെ പി എന്തൊക്കെ വേറെ എന്തൊക്കെയ വിശേഷങ്ങള്
വേറെ എന്താ നല്ലത് സുഖം ഉം ന്നിട്ട് എന്ന ക്കെയാണ് തീരുമാനിച്ചത്
എന്നാ ദിവസം ഉറച്ചിട്ടില്ലടി ദിവസം ഉറച്ചിട്ട് ഞാന് പറയണ്ട് അന്റെ വീട് പണിയെല്ലാം കഴിഞ്ഞിക്കണോ എല്ലാ പണിക്കളും കഴിഞ്ഞിക്കണോ ഹലോ ഹലോ ഹലോ ഹലോ എടി യ് എന്തമുണ്ടാത്ത് ഹലോ അപ്പൊതിന്നെ എന്താറ്റ് പോയോ റേഞ്ച് പോയോന്നാവല്ലേ അ ഒന്നും കേക്കണില്ല ഹലോ